ഹലോ ആ കേൾക്കുന്നില്ലേ
ആ ഉണ്ട് എന്തൊക്കെയാ സുഖല്ലേ
ആ സുഖാണ്
ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡൊക്കെ കഴിച്ചു
എന്താന്ന് സ്പെഷ്യല്ണ്ടോ
ഇറച്ചി മോരും കറിം സാദാ ചോറും
ആ പിന്നെ വേറെന്തൊക്കെ?
പിന്നെന്താ ങ്ങളെന്താ ചെയ്യ്ണെന്ത?
ഞാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യ്ണില്ല ഹൗസ് വൈഫാ
ആ ഫുഡൊക്കെ കഴിച്ചില്ലേ
നോമ്പ് ആണ്
നോമ്പണ്ല്ലേ ഞങ്ങളെവിടെ ഒമ്പതിനും പത്തി ത്തിനു നോൽകലെള്ളതികും
ആ ആ ഞാൻ ഒന്ന് മുതല് നോൽക്കലട്ങ്ങിയതാ
ഏ...
ഫുഡ് എന്താ ഇന്ന് ചക്കയാണ്
ഏ...
എല്ലും ഇറച്ചിയൊക്കെ ഇട്ട്- കൂട്ടാൻ വെച്ച്
ആ ആ
പിന്നെ ചക്ക കിട്ടിയപ്പോ പൊരിക്കാന് കൊറച്ച് അരിഞ്ഞ് വെച്ചിക്കണ്
ആ.. ചക്ക ഉണ്ടാവൂലെ ഇങ്ങക്ക്
കണ്ട് ഞങ്ങൾക്കില്ല ഇവിടന്ന് കി കിട്ടിയതാണ്
ആ
കല്ല
ഏ ഞങ്ങളെ ഞങ്ങക്കില്ല ഇവിടെ അടുത്തൂടെ ഒക്കെ ഉണ്ട്
ഏഹ് വെക്കലില്ലേ
ആ വെക്കലിണ്ട്
ആ ആ പിന്നെ വേറെന്താ ഒന്നും ചെയ്യണില്ല അല്ലേ
ഇല്ല ഒന്നും ചെയ്യ്ണില്ല.
ആ പിന്നെ മഴ ഇൻണ്ടോന്ന്?
മഴ ആ ണ്ടേനി ഇപ്പൊ കൊറച്ച് മഴ മഴ ണ്ടേനു
ഏ വേറെന്താ?
എന്താ കേ കേക്ക്ണ്ടാക്കാനൊക്കെ അറിയോ
കേക്ക് കുട്ടിണ്ടാക്കല്ണ്ട്
ഏഹ് ഞങ്ങളെവടെ രണ്ട് കു ട്ട്യാള്ണ്ടായി അട്ത്ത വി ലെ
ആഹ്
ഓര് ഇണ്ടാക്കി വിൽക്കല്ണ്ട് ഓല്ക്കല്ലോ ഒഡാറും കാര്യങ്ങള ക്കെണ്ടാല്ണ്ട്
ആ ആ പിന്നെ കൃ കൃഷ് ഷിണ്ടോ വീട്ട്ല്
ആഹ് കൃഷിയൊക്കെണ്ട് വാഴകൃഷി മാത്രം
ഏഹ്
ഉം അല്ലാത്ത കൃഷിയൊന്നില്ല ആദ്യൊക്കെങ്ങനെ ചെയ്തിനി ഇപ്പം അങ്ങനെ ചെയ്യലൊന്നില്ല ഇപ്പനോട് അങ്ങനെ കയ്യൂല്ല
ക്കെല്ലേ
ആ ഇണ്ടേ
ആ അനിയമാര്
അനിയന്മാര്ല്ലേട്ടന്മാരാ
ഏ അനിയത്തില്ലേ
ഒരാനിയത്തിന്
ആ പിന്നെ വേറെ എന്തൊക്കെ
ഞ്ഞ്വ്ടെ ആരാള്ളേ ഇങ്ങക്കാരാ
ഞ്ഞ് രണ്ടാളാ രണ്ടുട്ട്യാള് ഒരാണോര് പെണ്ണു
ഏ
വല്ത് ഡിഗ്രി കാണിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ്
ആ
ന്നിന് കൊട്ത്ത്ക്ക്ണു അലോട്ട്മെന്റ് വരണ്ടേ
പ്ലസ് ടു കഴിഞ്ഞ്ല്ലേ ന്റെ പ്ലസ്സൊക്കെണ്ടോ
ആ ഇണ്ട് നാലെ പ്ലസ്ണ്ട് രണ്ട് എയും മാർക്കൊക്കെണ്ട്
എന്റെ കാക്കുവിന്റെ കുട്ടി പ്ലസ്ടു ഓക്ക അഞ്ച പ്ലസ് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ വ കിട്ടിട്ടില്ല അതിനൊന്നും വന്നിട്ട് ഇല്ല
ട്രയല് കിട്ടിങ്ങ ഇവിടെ
കിട്ടിയോ
ആ ട്രയല് വന്നക്കണിഞ്ഞു ഫസ്റ്റില് ഉൾസക്കാറ്
ഏർ ഓൾക്ക് അഞ്ച് ഏ പ്ലസ് ഉണ്ട് ഇങ്ങോട്ട് ട്രയല് കിട്ടില്ല
ഓള ഏതിനാ കൊടുത്തക്കണ്
ഓള്ള ബി കോമിന്
ആഹ ഇവളും ബി കോമിനന്നെയാണ്
ആ
പിന്നെ ചെറുതോമ്പിയിലാണ്
ആഏ
പിന്നെ വേറെന്താ
പിന്നെ എന്താ ആഹ ഉണ്ട്
ഉം ആക്ക ഇച്ച ഒക്കല്ല
ആഹ ഈച്ചയും കാക്കയും കൊതുവൊക്കെ ഇപ്പൊ കൂടുതലല്ലേ
ഉം പനി എല്ലാർക്കും പനിയണല്ലോ ഉഠ ഉം പനി എല്ലാം പനിയാളു ഉണ്ടല്ലോ ഇപ്പോ
ആഹ് എല്ലാ പനികളും ഉണ്ട് ഇപ്പോ എന്തെക്ക് ക്കേ പനികളൊക്കെ പറയാനും പറ്റാത്തരു
ഉം ഉം കുക്കിംഗ് ചെയ്യലുണ്ടോ
കുക്കിംഗ് ഞാന് കൊറച്ചൊക്കെ ഇണ്ടാക്കും
ഉം
ഉം
പിന്നെ വേറെന്താ യാത്ര പോവല്ണ്ടോ ഇങ്ങള്
ഞാൻ കൊറേ മുന്നെ പോയതനി ഇപ്പടുത്തൊന്നും ഞാൻ പോയിറ്റില്ലാ ഒരു കുറി ഏർവാടിക്കും മമ്പൊരത് ത്ത്ക്കൊക്കെ പോയിനീന്നല്ലാതെ പിന്നങ്ങനെ പോയിറ്റു
ഉം പിന്നെ
ങ്ങള് എന്താ ശ്പെഷൽ ഫുഡൊക്കെ ഇണ്ടാക്കലോ അതോ വാങ്ങലോ
ആ അധികം ഇണ്ടാക്കലന്നേണ് ഇണ്ടാക്കലന്നെ ഇം ബിരിയാണി മന്തി അങ്ങനെയൊക്കെ വെക്ക് ക്കലന്നേണ് എന്നെങ്കിലും വല്ല സൽക്ക് ക്കാരെന്തേലൊക്കെണ്ടാവുമ്പോ വാങ്ങലൊള്ളു
ആഹ്
ഇങ്ങളോ
ഞങ്ങളിവിടെ ഇണ്ടാക്കലന്നേ
ഉം പൊക്കധ് ധികോം അങ്ങനെ ഓർഡറെയ്യല്ലേ
ആഹ് അപ്പ എല്ലാരും ഓ ഓഡ് ഡ്റെയ്യലൻ ഉം
ഉണ്ടാക്കണേ നോക്കൂല
ആ എന്താക്കനീന
ഉം അയിലൊക്കെ എന്തക്കെയ ചേർക്ക കക്കണം വന്നപ്പം
ഞമ്മക്കറിയില്ലല്ലോ
രസത്തിനും ഇതിനൊക്കെ കൂ ല്ലേ അയിന്റെ അവിടുക്ക തുലാമേണ്ടാക്യാ
ആഹ്
അത്ര രസം കിട്ടൂലല്ലോ
ആഹ ആ അത്ര രസം കിട്ടൂല
പിന്നെ എന്തൊക്കെയാ അങ്ങനെ വെറുതെ ഇരിക്കാക്കാരല്ലെ
ഉം വെറുതെരിക്കാ ഞങ്ങളെ ത്ത് വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒരു കമ്പനി വന്നണ് പ്ലാസ്റ്റിക് ഇണ്ടാ കന കമ്പനിയാണ് എല്ലാ പാത്രങ്ങളും ഉണ്ടാവും കൊട്ടകളും പക്കറ്റുകളും വലിയ തുണിക്കൊട്ട എല്ലാ സാധനമുണ്ട്
ആഹ് മെഷീനും കൊറെ പണിക്കാരൊക്കെ ഉണ്ടാവൂലേ
ആഹ മെഷീനും കൊറെ ഇന്ത്യക്കാര് പണിക്കാരൊക്കെ ഇണ്ട് ഞമ്മക്കന്ന് വാങ്ങുമ്പോ ലാഭം ഉണ്ടാവും
ങ്ങൾക്കൊക്കെ ലാഭത്തി
ഉം ലാഭത്ത് കിട്ടും കടേന്ന് വാങ്ങണ് കാട്ടിലും
ആഹ ആഹ് അവിടുന്ന് കയറ്റി വരണ്ടെ
ആഹ ആഹ്
വണ്ടി ഇതൊക്കെ അയിന്റെ പൈസൊക്കെ
ആ ആഹ്
പിന്നെ അത് എന്താ വലിയ ഒഴിഞ്ഞ സ്ഥലേനു
ആഹ് ഒഴിഞ്ഞ സ്ഥലന്നു കൊറയി അല്ല കൊറെ പണിക്കാരും ഉണ്ട് അ ഇന്ത്യക്കാരായിട്ടും മറ്റെല്ലായിട്ടും
ആഹ് അപ്പൊ വീടുകളൊന്നുംല്ല അല്ലേ
ഇല്ലല്ല അയിര് വീടുകളുകളൊന്നു ഇല്ല
ആഹ് അപ്പൊ ഈ ഏ ഈ സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവലല്ലേ
ഇല്ലല്ല അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല
പിന്നെ വീട്ടിലെന്താ കോഴി ഇതൊക്കെണ്ടോ
വീട്ടില് കോ കോഴി ആട്‌ ഒന്നുംല്ല ഒന്നുമില്ല
ആ പിന്നെ വേറെന്താ
പിന്നെന്താ
ശ് വേറെ ഏത് ഫുഡ് ആ ഇഷ്ടം
ഒന്നും കേൾക്കുന്നില്ല സാധാ സാധാ ഫുഡ് ആണ് ഇഷ്ടം പറയ
ആ
നമ്മളെ സാധാ ആഹ് ഷ്
ഉം പിന്നെ ഉച്ചക്ക് ഉറങ്ങുന്നുല്ലേ
ഉച്ചക്ക് ഉറങ്ങനില്ല ഉച്ചക്ക് ഉറങ്ങിയ പിന്നെ രാത്രി ഉറകം ഒന്നു വരില്ല
തന്നെ ആഹ് അപ്പൊ അങ്ങനെ തിന്നന യ്കാരല്ലേ
ആ അങ്ങനെ ഇരിക്കും
ഉണ്ടാവോണ്ട്
ഇപ്പൊ ഉണ്ടാവോണ്ട്
സമയ പോവും
ആ
അനിയത്തിയൊക്കെ സ്കൂൾ കൊയിക്കൂലേ
ഇല്ലേ ഓളെ കല്യാണം കഴിഞ്ഞത
ആഹ് കല്യാണം കഴിഞോ ഉം വരവില്ലേ
ആവരവുണ്ട് ഇപ്പോചെറുതിന് എൽ കെ ജിഅക്കീണ് അപ്പൊ
കമിയെയ് ക്കാരംഉം പിന്നെ ആങ്ങ ളാർ കല്യാണം കഴിച്ചിട്ടില്ലേ
ആഹ് ഒരു കല്ല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ് വീട്ടിൽ ഒരാളെ മാത്രേള്ളൂ
ഏ ചെറുത് ലേ
ആഹ് ചെറുത്
ആ
അസ്രക്കത്തെ ചായക്കടൊക്കെ ഉണ്ടായിരുണ്ടോ സ്കൂള്ട്ട് വരുമ്പോത്തിനൊക്കെ
ഉന്നെ ഇപ്പൊ അത് പൊരിക്കണംന്ന് കരുതി ചക്ക
ആ
പിന്നെ വെടത്തൊൽക്ക് അങ്ങനെ ഓല് വന്നാ പിന്നെ ചോറ് തിന്നാ അതുകൊണ്ട് പിന്നെ കടിമക്ക് വല്ലാതെ
ഏ ഇവിടെ കാക്കുൻ്റെ കുട്ടികൾക്ക് ആദ്യം കടി കിട്ടണം പിന്നെ മദ്രസക്ക് പോവാനാവുമ്പള് ചോറ്ന്നുള്ളൂ വരുമ്പോതു ചായക്കടി എന്തിലെങ്കിലും കിട്ടും
ഉം അയ് ചോറ്ന്നന്നെ നല്ല സ്കൂള നിന്ന് തിന്നിട്ടു ഒന്നും ശരിയാവണൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മള് രാത്രി തിന്നുമ്പോ ഇബിടൊക്കെ ഞങ്ങളൊക്കെ പത്ത് പതിനൊന്ന് മണിയാവും കിടക്കു അപ്പൊ അതുവരെ ആ അതുവരെ നിക്കാണ് ഏ ഞങ്ങള് പത്തര പതിനൊന്ന് മണിആവാതെ കിടക്കല്ല ചിലപ്പോ അതിലപ്പുറം പോവാന്നല്ലാതെ
ഏ നേരം വയ്യിക്കണ്ടാ പിന്നെ രാവിലെ എണീ ക്കാൻ തോന്നൂല ആ
അതാണ് ഈ രാവിലെ എണ്ണീക്കാ തെ കെതേടെന്നെ
ഉം ഇല്ല ഉച്ചക്ക് ഉറങ്ങേല്ലേ
ഞാൻ അങ്ങനെ ഉറങ്ങലൊന്നുമല്ല ഞാന് അടിക്കല് ഇണ്ട് എന്തേലൊക്കെ അടിക്കാനു ണ്ടാവും
ഏ ടൈലെ
ഉം അറിയ
ഏ അല്ലേതും അറിയോ
ആ അല്ലേകദേശോക്കെ അങ്ങനെ നല്ല പ്രോക്ക് അങ്ങനത്തൊന്നും അടിച്ചെല്ല
ഏ
യൂണിഫോമും സാധാ ചുരിദാറുആ അങ്ങനത്തൊക്കെ
എം
അടച്ചലുണ്ട്
ശിക്കാരി
ഏ പിന്നെ
നൈറ്റി ശൈപ്പാക്ക യൂണിഫോമേ അങ്ങനത്തൊക്കെ ഞാനടി ക്കിണ്ട് പിന്നീ കല്ലിലൊക്കെ വരുമ്പളേ
ആ ആ കടിയെടാ
ല്ല അതെ അതേ ഒരു ഇത് കല്മ്മ കൂടെ ഒന്നും ശരിക്കെ ഡാൻസികാരെ ശരിയാവില്ല
ആ ആ കല്ല് എടുത്ത് കാണ്ടൊക്കെ അടിച്ച
കല്ല് പെറക് സദാ മിഷീൻ ഇനന്നെ
ഉം ആയിമലൊ പായ് അങ്ങനത്തൊക്കെ അടിച്ചണെ ങ്കിൽ കതിയാ തന്നെ
തന്നെ
ആ ഞമ്മള ഈ ചില സ്റ്റിച്ച് ഒന്നും ചെലപ്പോ മറ്റേന്റെ അത്ര ഇതാവൂലല്ലോ അങ്ങനെ ക ല്ലതും
ഉം ഞമ്മള് പിന്നെ യൂണിഫോമ സാധ എല്ലാം നോക്കുള്ളൂ പിന്നെപ്പ മ്മക്ക് അങ്ങനെ കട്ടിള്ളത് അങ്ങന തത് ണ്ടാവ
ബനിയന് ചലിമാ ബനിയന് ഒന്നും അ
ആ ഇന്ത്യമ പടി ബനേൻ അടയി ൻന്റെ മെഷീന്
ഉം എല്ലാതോടിച്ചോ
അ യൂണിഫോം നൈറ്റി ഷേപ്പ് ആക്കും പിന്നെ ടോപ്പുകളൊക്കെ ടോപ്പുകളൊക്കെ അടിക്കും നതന്ന ചുരിദാർ ഈ കല്ല് മുത്തക്കള് വരുമ്പോങ്ങനെ ഒരു വളവ് തിരിവ് അങ്ങിട്ട് നേരാവലാണ് ഓവറ് വർക്കൊക്കെ ഉള്ളത്
ഇപ്പ വാങ്ങാനൊരിത് എനിക്കു അങ്ങന തന്നെയാണ്
അതാണ്
ആഹ്
ആ വർക്കും കൊറേ എംബ്രോയ്ഡറി ഇതൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ചിലപ്പള് വളയും അത് അങ്ങനെ സാധാ പ പത്തം ശീല ഒക്കെ ഏണെങ്കി കൊഴപ്പൊന്നുല്ല അങ്ങനെ അടച്ച് കൊട്ക്കൊക്കെ ചെയ്യും കോട്ടന് നല്ല വർ ഒന്നില്ലാത്ത പ്ലെയിന് ക്കെന്തേലൊക്കെ അങ്ങൻത്തൊക്കെ അടിച്ചും
ഉം ഉം
ഉം
പിന്നെ മാക്സി ഒക്കെ ശീല ഇടുത്ത് കാണ്ട് അടിച്ചു
റെഡിമെയ്ഡ അണ്ട് വാങ്ങല്ലെ
ആഹ് ഇങ്ങക്ക് പെരേക്ക്ള്ള ആവശ്യത്തിന് ശീലെടുത്ത് അട് ചൊ
ആഹ് ആഹ് പെരേക്ക് മാണ്ട്യാേൽക്കട്ച്ചു
ഉം
ഉം
മാക്സിഷീലൊക്കെ ഇടുത്താല് ഞമ്മക്ക് അറിയൊങ്കി പിന്നെ ലാഭാണ്
ആഹ് ആഹ്
അല്ലെങ്കി ഇപ്പോ മെച്ചൊന്നുല്ല ആഹ് വേറെ ഒരാൾ അട്ച്ചാ തെരുമ്പോ നമ്മക്ക് ഇതാണ്
പിന്നെ ഈ നോമ്പിനലൈക്കാരം മിമ്ക്കൊരു നോമ്പിന് പെരുന്നാക്കല്ലെ